ഹലോ
ഉം എന്തൊക്കെ വിശേഷം
ആ സുഖാണ് ചായ കുടിച്ചോ
ഇല്ല ചായ മക്കള് എനിച്ചിട്ടില്ല ചായ കുടിക്കണം ഇന്ന് മോന്റെ ബേർത്ത്ഡേ ആണ്
ആണോ ഏ ഹാപ്പി ബർത്തിഡേ
ഓക്കെ അപ്പൊ ഉച്ചക്കത്തിന്ള്ളത് ഫുഡൊക്കെ വേഗം വേഗം ഇന്ന് പിന്നെ തറവാട്ടില്ള്ളോലും കസിൻസൊക്കെ വര്ന്ന്ണ്ട് അപ്പൊ പിന്നെ അപ്പക്കുള്ള ഫുഡൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ആക്കികൊണ്ട് നിക്ക രാവിലെ ഇഞ്ഞി മക്കക്ക് വല്ല പഴോ മുട്ടേ എന്തെങ്കിലൊക്കെ ഒപ്പിച്ചു കൊടുക്കാ
ആ ശരിയ എന്തെ ചെറിയ കടി മതിയല്ലോ
ആഹ്
ഇന്നലെ മോളെ പിറന്നാളായിരിന്നു ഇന്നലെ രാത്രി കേക്കൊക്കെ മുറിച്ചു
ആഹ് കേക്കൊക്കെ പിന്നെ ഇന്നലെ രാത്രി ഞാൻ സെറ്റാക്കി വച്ച്
ആണ് ഒറ്റയ്ക്ക് ഇണ്ടാക്കോ
ആ ഇണ്ടാക്കും നമ്മളെ ആവശ്യത്തിന് നമ്മളന്നെ ഇണ്ടാക്കും പൊറത്ത്ക്കൊന്നും കൊടുക്കണില്ല ഉം അങ്ങനെ ആവുമ്പോ നമുക്കും ആഹ് നമ്മുക്കൊരു കേക്ക് വാങ്ങിക്ക്ണ പൈസകൊണ്ട് ഇപ്പൊ ആ ഒരു കിലോത്തിനൊരു കേക്ക് പൈസ വാങ്ങിക്ക്ണ ഇതുകൊണ്ട് ഞാന് രണ്ട് കിലോത്തിന് രണ്ട് കേ ക്ക് ഇണ്ടാക്കി
ആഹ് ആഹ് അങ്ങനെ പറ്റൂല്ലേ അയിനൊണ്ട് സുഖ അറിയന്നേനോണ്ട്
ആ ഒരു കിലോ ഒരു ലിറ്ററാണ് നമുക്ക് വിപ്പിംഗ് ക്രീമ് നൂറ്റി എഴുപത് രൂപയാണ് അതൊണ്ട് രണ്ട് കേക്ക് ഇണ്ടാക്കാം ഏറ്റവും നമുക്ക് അയില് കൂടുതൽ എക്സ്പെൻസ് വരുന്നത് ആ സാധനത്തിനാണ്
പിന്നെ എഴുത്ണതൊക്കെ എങ്ങനെയാ
ഞാന് ചോക്ലേറ്റ് മെൽ മെൽറ്റ് ചെയ്തിട്ട് ആ ആ നമ്മളെ ആ മറ്റേ നമ്മളെ പൈപ്പിം ബാഗിലാക്കിട്ട്
ആഹആഹ ആഹ
പിന്നെ അയിലേക്ക് എന്തൊക്കെയ വേണ്ടേ അയിന് നാട്സോ എത്തൊക്കെ ഇടുലേ
ഞാനിപ്പോ ഇത് പിന്നെ ഉണ്ടാക്കിയത് ഒന്ന് ഞട്ടിബൾബ് കേക്കാണ് മറ്റേത് ആനട്ട്സിന്റെ കേൾക്കാണ് ഒന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് ആ നട്സ് എന്റെ കേക്കില് നമ്മള് ആദ്യം പിന്നെ സ്പ സ്പഞ്ച് ഉണ്ടാക്കുമ്പോ അത്‌ ക്ക്നമ്മള് എക്സ്ട്രാ ആഡ്ചെയുന്നത് സാധാരണ വനില കേക്കിന്റെ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ അത് ക്ക് നമ്മൾ ബൂസ്റ്റ് ആഡ് ചെയ്യും ബൂസ്റ്റിന്റെ പൗഡർ
ആഹ അപ്പൊ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും
ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് വിപ്പ്‌ ചെയ്തേപോലെ പിന്നെ വിപ്പി വിപ്പിംഗ് ക്രീമും ഇതും കഴിഞ്ഞിട്ട് നമ്മള് അത്ഏകദേശം ഇത്ചെയ്യുവല്ലോ നമ്മള് ലെയർ ലെയർ ആക്കുവല്ലോ ആ സമയത്ത് നമ്മള് എടെ കൂടെ നട്ട്സു ഇട്ട്കൊടുക്കും അതെപ്പോലെ ഈ ബുസ്റ്റ് ബുസ്റ്റ്പൊടി ഒന്ന് വിതറിക്കൊടുക്കും
ആഹ
പിന്നെ നമ്മള് സധാ പിന്നെ കോട്ട് ചെയ്തെടുത്തിട്ടു ശേഷം നമ്മൾ സൈഡിൽ മുഴുവൻ നട്ട്സും ഡാർക്ക് ചോക്ലേറ്റിന്റെ ചിപ്സുംവെച്ചിട്ട് കവർ ചെയ്യും
ആഹ
പിന്നെ മോളിൽ വൈയ്റ്റ്ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റിന്റെ ഗനാഷ് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അത് ന്നിട്ട്ഇങ്ങനെബബിൾസ് ബബിൾസ് പോലെ ഉണ്ടാക്കിയിട്ട് അതിന്റെ മോള്നമ്മള് ബൂസ്റ്റ് പൊടി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അരിപ്പിൽ അരിച്ചിട്ട് ഒന്ന്ങ്ങട്
വിതറും ആ കൊറച്ച് പണി ണ്ട്ല്ലേ
ആ പണിണ്ട് ഇന്നലെ ഇപ്പോഫുൾള്ളായിട്ട് ഇക്ക് അതന്നൊയിരുന്നു ഇന്നല്ലേ ഇപ്പൊ ഞാൻ പകൽ സമയം ഞാനത് ബേക്ക് ചെയ്തു വച്ചു
ആ കേക്കിന്റെ ഒക്കെ ശരിയാക്കി വെച്ചു
ആ ആ എന്നിട്ട് രാത്രി അതിതുഅതിന്റെ പിന്നെ ഡിസൈനും കാര്യങ്ങളും ചെയ്തു ചെറിയ രണ്ട് ഇതുവരെരണ്ടു വയസ്സായ മോനാണ് ആ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വച്ചത് രണ്ടു വയസ്സായ മോനാണ് ഓനെ വെച്ച്ങ്ങാണ്ട് ചെയ്യുമ്പളേയ്-
ആഹ ഇനി എനിക്ക് ഒന്നര മോനാ ഒന്നര അയതാ ഞാൻ ഒന്നും ചെയുല്ലേ കഴിയില്ല
കയ്യുല്ലെ എന്താ പിന്നെ ഞങ്ങൾ ഒറ്റക്കാണ് താമസംഐനും--പിന്നെ ബസ് ഹൗസ് വായിങ്ങ് കഴിഞ്ഞിട്ട്ഞാനും മോളും മോനും തന്നെ ഉള്ളു അപ്പൊ വേറൊരാള് നോക്കാൻ അതുഇല്ല
ആഹ ശരിണ് ഇനിയിപ്പോ എന്താ ഭക്ഷണൊക്കെ ഉച്ചത്തേക്ക്
ഉച്ചത്തേക്ക് എന്താ നെയ്ച്ചോറും ബീഫ് വരട്ടും ചിക്കൻ വരട്ടും പിന്നെ പായസം ഉണ്ടാക്കണം വിചാരിച്ചു
എന്താ പായസം വെക്ണ് ആഹ സേമിയം പായസം ഭയങ്കര ഇഷ്ടം
ആഹ സിംമ്പിൾ അല്ലേ ഹെ എറ്റവുംഎളുപ്പമുള്ളതാതല്ലേ വേറെ ഇ പാലട എന്തൊക്കെ ണ്ടാക്കണങ്കിൽഅത് ആഎളക്കാനും എന്തിനും അങ്ങനെ നിക്കേണ്ടി വരും അപ്പൊ പാലട എന്തെിലും ഉണ്ടാക്കാണ് ചെയ്യാം അപ്പൊ പിന്നെ
വലടയാണൽപിന്നെ കുറക്കി കുറ നേരം പിടിക്കണം
ടുക്കണം അപ്പൊ ഇന്നിപ്പോ ടൈം എടുക്കാനേ നടക്കൂല എളുപ്പം ഏതാച്ചാ എളുപ്പള്ളത് വേഗം ചെയ്യാ
ഞാൻ സേമിയം ണ്ടാക്കുമ്പോ വേഗം പാല് കുറഞ് പോവും നല്ലോണം എന്നച്ച അതിന്അളവിൻ അനുസരിച്ച് ഇടാതെയ് നോണ്ടയ്ക്കും
ആഹ് ആഹ് ആഹ് നമ്മള് ഞാൻ ഞാനെന്താ ചെയ്യല് അറിയോ ഞാൻ എന്താ ചെയ്യല് അറിയൊ സേമിയ ആദ്യം നെയ്യിലൊന്ന് വറുത്തെടുക്കും
ആഹ്
ലത്തിനു ചോരി ഇ ടൊ ങ്ങള് സെ സെ ഇതില് സെമിയ പായസതില ഞങ്ങള് അ സാബൂനരിയാ ഞങ്ങളിവിടെ സെമിയ പായസത്തിൽ സാബൂനരി ഇടും സാബൂനരി നെയ്യിലൊന്ന് വറുത് കോരും എന്നിട്ട് പിന്നെ ഒച്ചിരി വെള്ളം തെളപ്പിച്ചിട്ട് അതില് സെ സേമിയോ ഒന്ന് നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കും
ആഹ്
അ അപ്പൊ പിന്നെ പാല് തെളപ്പിച്ചിട്ട് അയ്ക് അയ്ക് അത്കെന്നമ്മള് പൻസാരേം എലക്കപൊടിയും ഒക്കെടും എന്നിട്ട് അമ്മള് പ പാല് തെളപ്പിച്ചിട്ട് അയ്ക്കണ്ടൊയിക്കു അപ്പ ആ കട്ട വരലിണ്ടാവുല മറ്റേത് പാലിൽ തന്നെ തെളപ്പിക്കുമ്പോ അമ്മക്ക് പാല് കൊർഞയിഞ്ഞലിങ്ങന അട പോലെയായി മാറും
ആഹ് ശരിയാ പാല് നല്ലോണം കുറുക്കിയിട്ട് ഇതില് തെളപ്പിച്ചിട
ആ പാല് നമ്മൾ സെപ്പറേറ്റ് തെളപ്പിക്ക എന്നിട്ട് നമ്മള് സേമിയ വെള്ളത്തിൽ വേവിച്ച് ച്ചിട്ട് കൊർച്ച് വെള്ളത്തില് വേവിച്ചിട്ട് അതൊക്കെ നമ്മള് പാലണ്ട് മിക്സ് ചെയ്താ മതി
ആ സാബുനരിയുടി ഇട്ടാ നല്ലരസ?
അഹ് ആഹ് ടേസ്റ്റാ
ആ അങ്ങനെണ്ടലേ എന്ന ഒന്ന് അങ്ങനെണ്ടാക്കിയൊക്കണം സാബൂനരിയൊന്നും ഇവിടെ വെക്കലേ ഇല്ല കൂടുതലും വെ ക്ക ഒന്നെങ്കിൽ അടെ അല്ലെങ്കിൽ ഈ സേമയം
ആഹ് ആ ഞങ്ങൾ സേമിയല് സാബുനരിയും കൂടി ആടെയ്യും
അട പിന്നെ എപ്പഴും വാങ്ങി വെക്കും ഇവിടെ എല്ലാവർക്കും അട വയങ്കര ഇഷ്ട
എൻക്കു ഇഷ്ടാണ് പക്ഷെ റിസ്ക് ആണ് കൊർച്ച്
ആഹ് കൊറച്ച് പണിണ്ട് കുർക്കി ഇങ്ങനെ ഇണ്ടാക്കണം അയിന്റട്തെന്നെ ഇരിക്കണം അടിൽ പിടി ക്കാൻ പാടില്ല ഒക്കണ്ടല്ലോ
നമുക്ക് ഞാനങ്ങനെ അടാധികാന്ന് വെച്ചയ്ഞ്ഞാല് അത് നല്ല ടെസ്റ്റണ് കല്യാണത്തിന്റെ അട എല്ലവ്ടുക്ക്ന്ന് എന്തായാലും നമ്മൾ ഇണ്ടാക്കിയൽ എതുലല്ലോ അതിപ്പൊ മണിക്കൂറ് കണക്കിന് ഇങ്ങനെ എളക്കി ഇണ്ടാക്കണതല്ലേ ഞാന് ഇവിടെ പിന്നെ കല്യാണത്തിന് പോയിക്കഴിഞ്ഞ അതേപോലെ സദ്യള്ള കല്യാണത്തിന് പോയിക്കഴിഞ്ഞ എല്ലാരും ലാസ്റ്റ പായസം കുടിക്ക ഞാനാദ്യേ പായസം കു
ആ ടേസ്റ്റോണ്ട്
ഉം
ഞാൻ പിന്നെ ചോയിച്ചു വാങ്ങു അമ്മളീ കുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ ചെൽപ്പോ ഒന്നല്ലേ വെക്കുള്ളൂ അപ്പൊ ഞാൻ പറയു ഒന്നുടി വയ്ക്കിന്ന് പറയു ഞാൻ
പിന്നെ എങ്ങനെ വെച്ചല് കയിച് കയ്മ്പെക്കിന് പിന്നീ വരും ഇങ്ങനെ വേണോ വേണോ ഒയിച്ചെര്ണോ ഒഴിച്ചെര്ണോ ചോയ്ച് വരും
ആഹ് ഇവിടെ അതില്ല ഇവിടെ ആ ഒരു ഗ്ലാസ് കണക്കാക്കി വെ ചെയ്യഞ്ഞാ പിന്നെ വരൂല പിന്നെ മ്മളടുത്തുള്ള ആൾക്കാരൊക്കെയാണെങ്കി കിട്ടും
ആ ഞമ്മക്ക് അങ്ങനെയല്ല അമ്മളവിടെ സദ്യദയി കയ്ഞ്ഞ അധികം നാട്ടുകാരന്നെക്കും നമ്മൾ കൊറച്ച് നാട്ടും പ്രദേശാണ് അപൊ പിന്നെ കല്യാണത്തിന് അമ്മളെ ഞമ്മള ഇപ്പൊ ഇപ്പൊ ഇപ്പൊ തൊട്ട വീട്ട് അപ്പർത്തെ കല്യാണെങ്കിലിപ്പോ അമ്മള വീട്ടുകാരനൊക്ക ചെൽപ്പോ സദ്യ വെളമ്പണത് അപ്പൊങ്ങനെ ഏഹ് ഇതന്നും ല്ല നമ്മക്ക് അങ്ങനെ റിലീജിയൻ പ്രശ്നം അങ്ങൻതൊന്നുല്ല എല്ലാരും ഞമ്മളെ എല്ലാരു ഒരും വെരും ഓരെ വീട്ടിൽ ഞമ്മ ല്ലരു ഒരുപോലെയാണ് അപ്പൊ പിന്നെ സദ്യ വെളമ്പാനൊക്കെ ചിലപ്പോ നമ്മളെ ഹസ്ബന്റ്മാരോ ഹസ്ബന്റെ അനിയനോ ഒക്കെ തന്നെക്കാരം അപ്പൊ ഞമ്മക്ക് കയ്യുമ്പക്കും കയ്യുമ്പക്കും എല്ലാരും ആ അത് എന്ത് ഫുഡ് ആണെങ്കിലും അങ്ങൻതെന്നെ ഇനി വേണോ വേണോ ചോയ്ച്ചിങ്ങാണ്ട് അങ്ങനെ കൊണ്ട തരും
ചോറും കറിയും സാധനങ്ങളൊക്കെ ചോയ്ക്കും പായസം അങ്ങനെ ചോയിക്കേല്ല പായസം ചോയിക്കൂല
ൻ്റ അവടെ നമ്മളെ നാട്ടിലൊക്കാകുമ്പോ ചോറും കറിം
ച്ചാല് പരിപാടി കഴിഞ്ഞിട്ട് ഇമക്ക് ചെമ്പോടെ പുറത്തെട്ത്തെക്കും അപ്പൊ വേണ്ട എടുത്തുണ്ടോവ
ആഹ്
അന്നപ്പോ ഹസ്ബൻ്റോ ആഹ് ഹസ്ബൻഡോ ആരൊക്കെയാ വെളമ്പാനിന്നെ ഓരൊക്കെ എടുത്തുണ്ടോരും പിന്നെ ഓരിക്കൊര് തോർ ത്തും കൊടുക്കും വെളമ്പാനിന്ന്
അത് ഞങ്ങളെ ഇവടിം കൊടുക്കും തോർത്ത് നമ്മള ഇവടിം കൊടുക്കും വെളമ്പാ നിക്കുമ്പം ഉം
ആഹ് ഞാൻ പറയാ അപ്പങ്ങളെല്ലാ കല്യാണത്തിനും വെളമ്പിക്കോളി പറിം തോർത്ത് വാങ്ങണ്ടല്ലോ റൃ
ആഹ് തോർത്ത് വീട്ടിലെത്തുമ്പേക്ക് ഒരു വാഗായിട്ടുണ്ടാവും
ആഹ് അത്ണ്ടാവും ഈ ചളിയാക്കുന്നേന് ഞാൻ കൊറേ ചീത്ത പറിം അതോണ്ട് ഇപ്പങ്ങനെ ചളിയാക്കല്ല
ആഹ് ഒൽക്ക്ത് വെളമ്പിന്റെ സ്പിരിറ്റ് ആവുമ്പളേ ആഹ് സ്പിരിറ്റാവുമ്പളേ അപ്പങ്ങട്ട് പെട്ടെന്ന് ആ ഒരു വിളമ്പ്ണ തെരക്കും ഇതാവുമ്പോ പ്പം ഓലതൊന്നും ശ്രദ്ധിക്കൂല
ഒര് പോക്കാ പോവല്ലേയ്യ എല്ലാരൂടിം
ആഹ് ഞാൻ കല്യാണ ത്തിന് അങ്ങൻതീന് പോവാണച്ചെ വെള്ളമുണ്ടിട്ട് പോവുമ്പ പറിം വേണ്ടട്ടോ റിം
ആഹ് ഇന്നോട് പറയല മഴയാണെങ്കി ഇന്നോട് ചോയ്ക്കും വെള്ളം മുണ്ട് ഉടുക്കണോ ന്നോയ്ക്കും ഞാൻ പറിം വേണ്ട അതാ നല്ലേന്ന് പറിം അത്രീം ചളിം കരിയും വെണ്ണീരും പൊകിം ഒക്കെ അയില്ണ്ടാവും അപ്പപിന്നെ അയിലും നല്ലത് കവിമുണ്ട് ഉട്ക്ക്ണതാ
ഉം
പിന്നെങ്കിൽ ജീൻസോ അങ്ങനെന്തേലും ഇട്ടോളിന്ന് പറിയൂ
ആഹ്
പിന്നെ സാമ്പാറെക്കീണ്ടോ പച്ചക്കറി എന്താ ഇണ്ടാക്ക്ണ്ടോ
ഇല്ല ല്ല
ഓക്കെ നോൺ വെജന്നെ
നോൺ വെജ്
ആഹ് ഇവടെ
ഞങ്ങക്ക് പിന്നെ ഞങ്ങക്ക് പിന്നെ ആഘോഷങ്ങളിലൊക്കെ നോൺ വെജാ പച്ചക്കറി ഇല്ലല്ലോ അല്ലാത്തൊകെ ഓംപിന്നെ വെക്കും ഇന്നലെ ഞാന് ഇതേ അതുപോലെ മാങ്ങ പിന്നെ നല്ല പഴുത്ത മാങ്ങട്ടീനി അപ്പൊ ഇന്നല്ല ഞാ മാമ്പായപ്പുളിശ്ശേരി ഇണ്ടാക്കി
ആഹ് അത് ഇവടെ വെയ്ക്കല്ണ്ട് മറ്റേ നാട്ടു മാങ്ങയാണോ? ആഹ് അതന്നെ ഇവടിം ചെലോല് പച്ച മാങ്ങേനോട് വെയ്ക്കുംന്ന് പർഞ്ഞ്.
ആഹ് പച്ച മാങ്ങേടെ പച്ച മാങ്ങിം ഞമ്മ പച്ച മാങ്ങിം നമ്മളെ ചക്കക്കുരും വെക്കും.
ആഹ് അത് മ്മള് തേങ്ങ അരച്ചി ട്ട് വെക്ക്ണല്ലേ ആഹ് ഇത് മാമ്പഴപ്പുളിശ്ശേരി പോലെ വെയ്ക്കോ ല്ലേ?
ആഹ് അതിൻക്കറ അറീല ഇത് പഴുത്തമാങ്ങായിട്ട് ഞാൻ ശർക്കര പാനിം തൈരും തേങ്ങയക്കെ ഒഴിച്ചിട്ട് ഞാൻ അങ്ങനെ ഇണ്ടാക്കിയത്. ആഹ് നെയ്യ് ഒഴിച്ചിട്ട് ഇണ്ടാക്കുല്ലോ?
ആഹ് മധുരള്ളോര്ക്ക് നല്ല ഇഷ്ടായിരി
ഉം ഇൻക്കിഷ്ടാണ് മക്കക്കൊന്നും ഇഷ് ഇബടെ പച്ചക്കറി ഇത് ന്നെ മ പച്ചക്കറി എന്തേലും ഉണ്ടാക്കിയാ ഞാനൊറ്റക്ക് കഴിക്കണം.
ഞാഹ് മക്കക്ക് വേണ്ടല്ലേ?
ഉം മോന് ഇവടെ ചെർതല്ലേ മോള് തൊട്ടോക്കൂല.
തൊട്ടോക്കൂല എല്ലാർക്കും നോൺവെജ് മതി.
നോൺ വെജ് മതി.
ആഹ് ഇവടെ പിന്നെ അങ്ങൻത്തെ പ്രശ്നല്ല എല്ലം കഴിക്കു ചിക്കന്ണ്ടെങ്കിൽ ഞങ്ങ ക്ക് ഭയങ്കര കാര്യാ നല്ലോണ്ണം ചോറ്ന്നും.
അത് വെറുതെ ഒന്ന് ഉപ്പ് ഇട്ട്ങ്ങാണ്ട് കറി വെച്ച് ത പിന്നേ കൊർച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താലും മതി.
ആഹ് അത് തന്നെ അത് മതി സന്തോഷം പൊരിച്ചു കൊടുത്താ ഭയങ്കര ഇഷ്ടാ.
ഹൗ
പിന്നേം ചിക്കൻ പൊരിച്ചത്ണ്ടെങ്കിൽ പിന്നെ മക്കക്ക് അത് മതി തിന്നാൻ. ചിക്കൻ കറി വെച്ചാല് അധികം എരുല്ലാണ്ട് വെച്ച് കൊടുത്താ
ഞാനും മോളും ഒറ്റക്കല്ലേ അപ്പ ഞാ എന്താട്ടും അഹ് കണക്കാക്കിട്ട് രണ്ടാക്കും ഒരു നാല് കഷ്ണം വെച്ചിട്ടാണ്ട് പൊരിക്കും. ങ്ങട്ട് വീട്ട് പോയി ഉമ്മാനോടൊരക്കെ ഇമ്മച്ചി ഭയങ്കര പിശ് ക്ക്ത്തിയ്ക്ക്ണ് പ്പം പുതിയ വീട്ട്ക്ക് മാറിയപ്പൊ ഏഹ് ഏഹ്. മറ്റേ തറവാട്ടിലാകുമ്പോ ഓര്ക്കൊരു കണക്ക്ണ്ടായില്ലേ ഓല് ഇട്ത്തങ്ങനെ ആരെ കൊണ്ടോയി ന്ന്ള്ളത് അറിയില്ല. കൊറെ മക്കള് ഇള്ളതല്ലേ ഓലങ്ങനെ ഇട് ഇപ്പത് ഞാനും ഓളും മാത്രല്ലേ.
ആഹ് ശരി എന്നാല്?
ഉം ആഹ് ഓക്കെ ഓക്കെ.